ഓല
സുഖല്ലേ.
അതെ സുഖാണ്. എന്താണ് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കായാണോ. എന്താ പരിപാടി.
ആ, വെറുതെ തന്നെ ഇരിക്ക. അതന്നെ പരിപാടി.
ഏ, ഞാനങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോ ആയിനിങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെഡ്രസ് ഒക്കെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് കുളിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കയിരുന്നു കല്യാണത്തിന് പോകാനായിട്ടേ
ഓ, എവിടെയാണ് കല്യാണം?
കല്യാണം എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണണ് ആ, വലിയൊ ഒരു കല്യാണം. രണ്ടു ദിവസം രണ്ടീസത്തെ പരിപാടിയാണ്. അപ്പോ ആഡംബര പരിപാടിയാണ്. കല്യാണ ണ് അപ്പോഅതിന്റെ ഇന്നലെയും ഉണ്ടായിരുന്നു കല്യാണം. ഇന്നും ഉണ്ടായിരുന്നു. അപ്പോ അതിന്റേതായിക്കാണ്ട് ഒരു തിരക്കില അപ്പോ രണ്ട് ദിവസആയിട്ടുള്ളത്.
ആ, അത് ബ്റോ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇപ്പോഴത്തെആദ്യത്തെ കല്യാണങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ഭയങ്കര മാറ്റാണ് വന്നിട്ടുള്ളത് അല്ലെ.
അതെ ഭയങ്കര മാറ്റമാണ്. ഭയങ്കര മാറ്റം പറഞ്ഞാ വലിയ മാറ്റമാണ്. പൈസ ചിലവാക്കുന്ന വിഷയത്തിൽ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പൈസ ഉള്ളവര് നല്ല രീതിയിൽ എന്തക്കോട്ടെ അത് ചെലവാക്കിക്കോട്ടെ, പക്ഷേ അതിന് കുഴപ്പൊന്നുമില്ല പക്ഷേ എന്തിനാ വെച്ചാല് ഇപ്പ ചിലര് ഒരു ആവശ്യവും ഇല്ലാതെ എന്തിനാ ചിലവ നമ്മൾ ശ്രദ്ധിക്കണ്ടെ അപ്പോ അതിനൊന്നും ഞാൻ അംഗീകരിക്കണില്ല. എന്നാലും പൈസ ഉള്ളവര് ചില ഇപ്പോ നമുക്ക് അറിയാം. ഈ മെഹർ കാര്യങ്ങള് കൊടുക്കുന്ന സ്ത്രീ അങ്ങനെത്തെ വിഷയ ങ്ങളൊക്കെ കൊടുക്കുന്നത് വലിയ ആഡംബരമായി കണ്ട് കൊടുക്കുന്ന ഒരുപാട് സമ്പ്രദായം ഒക്കെ ഉണ്ട്. അപ്പോ ആ, ഒരു വിഷയം നിങ്ങൾ ക്കെന്താ പറയാനുള്ളത്. ഇപ്പോ ഈ മുട്ടായി കൊടുക്കലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വലിയ രീതിയിൽ കാര്യങ്ങൾ സംഭവകൊടുക്ക കൊടുക്കണ ആൾാരൊക്ക ഉണ്ട്. അപ്പോ അതിലൊക്കെ എന്താണ് ഇങ്ങക്ക് പറയാനുള്ളത് അതൊക്കെയാണോ ഇങ്ങനെ കുടുംബം കല്യാണത്തിന് ഇങ്ങനെ നിർണ്ണയിക്ക വക്കേണ്ടത് എന്ന വിഷയത്തില്.
അത്. കല്യാണം നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കല്യാണം എന്നുള്ളത് നമ്മൾ ഉം. മതപരമായക്കെ മതപരമായൊക്കെ കാര്യങ്ങളൾ നോക്കുകയാണെന്നുണ്ടെങ്കില് നമ്മൾ കല്യാണം കഴിഞ്ഞ നമുക്ക് അടുത്തറിയുന്നവർക്കെ ഭക്ഷണം കൊടുക്കാ എന്നുള്ളത് മാത്രാണ്. ആഡംബരായിട്ട് നടത്തണംന്ന്ല്ല. ഒരു കല്യാണം ന്ന് പറയണ്ട് ഒരു രണ്ടു പേര് ഒരുമിച്ച് ജീവിക്കാള്ളതാണ്. അതിൽ ഇത്രയും ആഡംബരം വേണംന്നില്ല. ഞ് ആഡം പ പണം കയ്യിലുള്ളവർക്ക് ആഡംബരായിട്ട് നടത്തും ചെയ്യാ. അവക് അതൊക്കെ അവരുടെ ഇഷ്ടാണ്. പിന്നെ മഹറിൻ്റെ കാര്യത്തിലും അവര് കണക്കിനനുസരിച്ച് എന്തു ആവാ. അത് വെള്ളി സ്വർണം സ്വർണം തന്നെ വേണംന്നില്ല വെള്ളിയാവാം. അങ്ങനെ ഏഹ് എന്തെങ്കിലും വസ്തുക്കളാവാ. അതൊക്കെ അതൊക്കവനാൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടം തന്നാണ്.
അതെ. അപ്പ ഞാൻ ഇപ്പത്തെ കല്യാണം പറിണ്. ഇപ്പൊ ഞാൻ മൻസ്സിലായോ ഇങ്ങള് ചെല ഭാഗങ്ങളൊക്കെ കല്യാണത്തിന് പല രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ഉണ്ട് ന്ന്ള്ളാ. ഇപ്പൊ ചില നാടുകൾ എന്താച്ചാലേ ഈ സ്ത്രീകളെന്താവും ഈ ആണുങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാല് സ്ത്രീകള് കല്യാണം കഴിഞ്ഞാല് ഭാര്യ ഭാര്യമാര് ഭർ ത്താക്കന്മാരെ വീട്ടിലാണ് താമസിക്കാ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് കണ്ണൂര് അങ്ങനെ ചെല ഭാഗങ്ങള്ണ്ട്. കണ്ണൂര് ചെല ഭാഗങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞാല് ഭർത്താക്കന്മാര് സ്ത്രീകൾടെ വീട്ട് പോണ സമ്പ്രദായണ്ട്. അത് ഭയങ്കര നമുക്ക് നമ്മള്ങ്ങനെ ചിന്തിക്കുമ്പോ ഭയങ്കര രസായി തോന്നും. എങ്ങനെ ഇപ്പൊ ഒരു ഭാര്യയുടെ വീട്ടില് ഭർത്താവ് താസിക്കാ. ഇപ്പ നമ്മളൊരു സാധാ നമ്മളെ നമ്മളെ സമ്പ്രദായകം ഭാര്യമാരെന്താവും ഏഹ് ലി എഹ് എഹ് സ് അവധി ദിവസങ്ങൾല് ഭർ ഭർ ത്താക്കമാര് അവരുടെ വീട്ടിലേക്ക് പോവല് സിസ് രീതിയാണ് ക അപ്പൊ ഇതിങ്ങനെ മറിച്ച് ചിന്തിച്ചോക്ക്യാണെങ്കി ഭർത്താക്കന്മാര് ഭാര്യമാരെ വീട്ടിൽ താമസിക്കും. അവധി കിട്ടുമ്പം ഭാർത്താവിന്റെ വീട്ടിലേക്ക് പോവാം. അതൊക്കെ ങ്ങനെ ഞാ ചെലേപ്പ ചിന്തിക്കാർണ്ട് ഈ ഒരു വിഷയൊക്കം ചർച്ച ചെയ്യുമ്പേ അപ്പ യി പല ഭാഗങ്ങളിലും ചെല സ്ത്രീകൾക്ക് അധികാരള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യേതന്നെ പല സം സംസ്ഥാനങ്ങളിൽ ഇത്തരം ഗോത്രങ്ങളിലൊക്കെ ഇത്തരം ഒരുപാട് ആചാരങ്ങൾ നടക്ക്ണ്ട്. കല്യാണമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഈയൊരു വിഷയത്തിൽ എന്താ പറയാള്ളത്? ഇങ്ങൻത്തെ ഭയങ്കര രസകരായികാണ്ട് ചെല ത് കാര്യങ്ങളൊക്കെണ്ട് കല്യാണം സംബന്ധിച്ച്. കല്യാണം കഴിഞ്ഞാല് ഭാര്യമാര് ഭർത്താക്കന്മാരെ വീട്ട് താമസിക്കാ. ഭർത്താക്കന്മാര് ഭാര്യമാരെ വീട്ട് താമസിക്കാം. ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇങ്ങക്ക് പറയാൻള്ളത്?
തീർച്ചയായും അത് കണ്ണൂർ ഏരിയേല് മാത്രല്ല. നമ്മൾ ഈ പൊന്നാനി ആ ഭാഗത്തൊക്കെ പോയാല് അങ്ങനായി അതിന് പറയാ മരുമക്കത്തായം ന്നാണ് അയ്ന് പറയാ. അത് കൊറേ സലങ്ങൾല് നമ്മള്, കാ കാണാറുള്ളൊരു ഒരു പതിവന്നാണ്. അത്, നമുക്കതൊരു പ്രത്യേകമായൊ രു ആചാരായിട്ട് തോന്നും. പക്ഷെ അവർക്കതൊരു സാധാരണായിട്ട് കാരണം അവരുടെ. ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കും. പിന്നെ ഭാര്യയുടെ വീട്ടിലെന്നെ ആയിരിക്കും പിന്നെ ഫുള്ള് ഓൽക്. പിന്നെ ഭാര്യയുടെ വീട്ടുകാര്, സ്വന്തായിട്ട് കട ഇട്ടൊടുക്കേ അങ്ങനെ ഏഹ് പകുതി കൊടുക് കേ അങ്ങനെന്തൊക്കെയാണ് അതില് ചെയ്യാ. നമുക്കതൊരു പുതിയ ആചാരായിട്ട് തോന്നും. അവർക്കതൊരു അവരുടേതായൊരു ആചാരായിട്ട് അവർക്കും അനുഭവപ്പെടൂ.
അതെ അതെ. ഇപ്പോ ഞമ്മള് പറയുമ്പോ കല്യാണത്തെ പറ്റി സംസാരിക്കുമ്പോ പ്പോ കല്യാണം തന്നെ പല രീതിയില്ണ്ട്. ഇപ്പൊ ഏസ് ഒരു നമ്മള് പഠ് പഠി കല്യാണം കാര്‌യത്തി പഠി പണ്ടിക്കുമ്പോ മൻസ്സിലാകാ. ഇപ്പൊന്ന് ഒരു ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ചെലോർക് രണ്ട് ഭാര്യമാരെ കല്യാണം കഴിക്കുന്നുണ്ടണ്ടാവും. ന്നാ ചെലെ മറ്റുള്ളത് ര് ഒരു ഭാഗേച്ചാല് ഒരു സ്ത്രീയെന്നെ മൂന്ന് നാല് ആണുങ്ങളെ കല്യാണം കയിക്കുന്ന അങ്ങനെ ഒരുപാട്. സിസ് രീതി വടെ നമ്മളെ നിലവില്ണ്ട്ന്ന്ള്ളതാ. അത് ഭയങ്കര ഞമക്ക് ങ്ങനെ ചിന്തിക്കാറ്ണ്ട് എങ്ങനേണ് പ്പ തൊക്കെ സാധിക്കാന്ന്. പക്ഷെ ന്നാലും ഇങ്ങൻത്തെ രീതികളൊക്കെ നമ്മളെവിടെ സംഭവിക്ക്ണ്ട്. പ്പൊ ഞമ്മൾ നോക്കാണ്. ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളില്, ഇപ്പോ കേരള ല് രീതിങ്ങനെ വര്ണ്ട് തോന്ന്ണ്. എന്താ സിരി കല്യാണത്തിനുണ്ടാവും സ്രീകൾക്ക് വേണ്ടിട്ട് മഹ നമ്മള ഏഹ് സ്വീകംഗ സീസണായിട്ട് സ്ത്രീകളെന്താവും. അവര് വലിയ കാറുകൾ സമ്മാനിക്കുന്നെ കണ്ടിട്ടില്ലേ? ഇന്നപ്പോന്താ മറ്റുള്ള ഒരുപാട് കാര്യങ്ങള് ആഡംബരമായിക്കാട് ഒരുപാട് കാര്യങ്ങളെന്താവും. ഈ മ ഇത്തരം സ്രീധനായി ട്ടോ അല്ലെങ്കി കല്യാണത്തിന്റെ ഒരുസത്തെ മഹറെന്ന രീതിയിലൊക്കെയിട്ട് കൊടുക്കുന്നമ്മ പല രീതിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനസ്സിലാക്കണ ഇത്രന്നും വല്യ രീതില് കൊടുക്കേണ്ടതുണ്ടോ ഞാനും അയിനംഗീകരിക്കില്ല. നിങ്ങള് പറഞ്ഞതാണ് ഇതിന്റെക്കെ ഏറ്റവു വലിയ അടിസ്ഥാനം ഈ ഒരു സം ഒരു സന്തോഷാണ് ഇത്തരം ഒരു സം ഒരു ഏഹ് ഭര്യഭർത്താവ് പരസ്പരം ജീവിതത്തില് ഒന്നിക്കാ നല്ലൊരു വേളാ നിലും. അപ്പൊ ആ ഒരു സന്തോഷവേളിൽ എന്താകണം? അവര് നാട്ടുകാർക്ക് കുടുംബക്കാരെ മറ്റ് ബന്ധുക്കളെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവർക്ക് അതിന് ഭക്ഷണം കൊടുക്ക അവരെയും ആ ഒരു സന്തോഷവേളയിൽ ഉൾക്കൊള്ളിച്ചിട്ട് അത് ഭയങ്കര ഗംഭീരായിക്ക് നടത്തണം ഞാൻ. പറഞ്ഞത് ഇപ്പോ കാലം നോക്കുമ്പോ ഈ ഭാര്യഭർത്താക്കന്മാരെ ഭയങ്കരീതിയില് ഈ ക്യാമറമാരങ്ങനെ ഇ പല രീതി അയിഞ്ഞാട്ടം നടക്കണ്ട് ഇപ്പൊ കല്യാണത്തിന്റെ പേര് തന്നെ. എത്രത്തോളം ങ്ങനെ വീഡിയോ കാര്യങ്ങള് ഇങ്ങനെ അത് അതാണ് അപ്പ ആൾക്കാർക്ക് വേണ്ടത് വീഡിയോ എടുക്കണം. അതങ്ങട്ട് ആൾക്കാരെടീ പ്രശസ്താവാനം അതൊക്കേണ് പ്പോ ആൾക്കാര് ചിന്തിക്കണത് ഇതിനോ ഇതിനോടൊന്നും ഞാനങ്ങനെ എതിർക്കണ ഞാന അങ്ങനെ സപ് ഇതിനെ ഏഹ് അംഗീകരിക്കനില്ല ഈ വിഷയ എന്താ പറയാള്ളത്. ഇപ്പൊ കല്യാണങ്ങളിലൊക്കെ പല ആളുകളൾനുസരി ആൾക്കാര് കാണണം. ആൾക്കാര് നമ്മളെത്ര ചെലവാക്കണന്നാൾക്കാര് ശ്രദ്ധിക്കപ്പെടണം. അത് ഈ സാമൂഹ്യ മാധ്യമങ്ങലൂടങ്ങനെ പ്രചരിപ്പിക്കണം. ന്നിട്ട് ആൾക്കാരിങ്ങനെ പറയണം ഈ ഇത്ര വല്യ കല്യാണോ ഇവിടുത്തെല്യ പൈസക്കാരാണോ അങ്ങനെ ചില ആൾക്കാര സ് പ്രവർത്തി നമുക്ക് തോന്നാറുണ്ട്. ഈ ഒരു വിഷയത്തിലെന്താണ് പറയാള്ളത്.
തീർച്ചയായും അതിനാട് ഞാന് തീരെ യോജിപ്പില്ലാത്തൊരാള്ന്നേണാണാ ണ് കല്യാണന്ന്റയുന്നത് ഒരു രണ്ടു പേരുടെ പ്രൈവറ്റായിട്ടുള്ള ജീവിതാണ്. അവരുടെ പ്രൈവറ്റായ ജീവിതം മറ്റൊരാളെ കാണി ക്കാന്നുള്ളത് വളരെ മോശയൊരു കാര്യം തന്നെണ്. അവരവരുടെ ജീവിതത്തില് സന്തോഷത്തോടെ ജീവിക്കാ. ന്നുള്ളത് തന്നെയാണ് കാര്യം കൊറെ ആളുകളെ കാണിച്ചാണ്ട് കല്യാണം നടത്തണംന്ന് ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇവലീ ആഡംബരായിട്ട് പ്രചരണം നടത്തുമ്പോ പാവപ്പെട്ട കുറെ കുടുംബങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഭീഷണിയായി തന്നെ മാറും
അതെ അതെ ഇപ്പൊ പാവപ്പെട്ട കുടുംബങ്ങളായിട്ട് പറഞ്ഞപ്പൊ ഇങ്ങനെ ചെല ആളുകള് മത്സരിച്ച് കല്യാണം നടത്തുന്ന ഒരുപാട് രീതി ഇപ്പമ്മോടെ ഇവിടെ സംഭവിക്ക്ണ്ട് അപ്പൊ ഇത് ചെല പാവപ്പെട്ട ഒരു പ്രസ് ബുദ്ധിമുട്ടാവാണ് ഇപ്പ അമ്മക്കറിയാ പൈസള്ള ആൾക്കാര്ണ്ടാവും വലിയ വലിയ പവന് മാ ഒര് പാട് പവൻ സ്വർണ്ണം ഒരു കല്യാണത്തിന് ചെലവഴിക്കും പ്പ ഇത് കണ്ടിട്ട് നമ്മൾക്കും പാവപ്പെട്ട കുടുംബക്കാരും അവരുടെ മക്കള് മക്കൾക്ക് ചെലേപ്പം ഇതിനെ റ്റി ഒരു ബോധണ്ടാവൂല്ല ഈ പൈസെലവാക്കുന്ന അപ്പ ഇ മാതാപിതാക്കളാണ് ഇത് കണ്ടിട്ട് പ്രയാസപ്പെടുന്നെന്നുള്ള ഇതോയ് ങ്ങള് ങ്ങള് പറഞ്ഞ വയങ്കര ഒരു കാര്യാണ് ഇപ്പത്തെ ഈ ഇസ്സയ വലിയ പണക്കാരുടെ ചെലവാക്കല് കണ്ടിട്ട് പാവപ്പെട്ട മ മക്ക പാവപ്പെട്ട ആളുകളടെ മക്കളിങ്ങനെ കാണ ഞമ്മക്കും ഇത് ചെലവാക്കണംന്ന് പഷെ അത് താങ്ങാനുള്ള കഴിവ് ആ മാതാപിതാക്കൾക്ക്ണ്ടാവൂല ഷെ മക്കള് പറയുമ്പ അതിനസ്ച്ച് നിന്ന് കൊടുക്കേണ്ട ഒരുപാടാള മ മാതാപിതാക്കള്ണ്ടാവും കാരണം മക്കളുടെ ഒരു സന്തോഷം വേറെണ് അവരെ ഇന്ന് ഇത്രയും ആളുകളൊക്കെ ജീവിതത്തി എപ്പോഴും ണ്ടാവുള്ളൂന്ന് ള്ള അപ്പൊ പലപ്പോയും നമ്മള് കാണ്ന്നതാണ് ഇത്രം കല്യാണങ്ങള് കയിഞ്ഞാല് ഈ ഒരു കുടുമ്പാണ്ട് പട്ടിണിയിലേക്ക് പോവാണ് പാപ്പരത്തത്തിലേക്ക് പോവാ അഥവാ ഒരുപാട് രീതില് കടക്കണിയിലേക്ക് കുടുബം പോവാണ് ഇത് നമ്മളെ നാട്ടില് പറിം ഭയങ്കര സുലഭമായി സംഭവിക്കുന്ന സാനാണ് ഈ ഇങ്ങനെ വെ ങ്ങനെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് പൈസ കടം വാങ്ങ എന്നിട്ട് അത് ആ ഒരു കടം വീട്ടാൻ വേണ്ടി ജീവിതം മൊത്തം ചെലവഴിക്കുക ഞാൻ മനസ്സിലാക്കണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ ഇപ്പം ആൾക്കാര് കണ്ടിട്ട് ഇപ്പൊ എന്താ കല്യാണം എത് നമ്മക്കളെ കൊണ്ട് കഴിയുന്ന രീതിയില് നമ്മളെന്താ അത് ഉഷാറായിട്ട് നടത്തുക അത് അല്ലാതെങ്ങനെ ജെ പൊതുജനങ്ങള് കാണണം അവരിത്ര വലിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കണം നമ്മളെ കാര്യം അതിനോടൊന്നും ഞാൻ പൂർണ്ണമായിക്കാണ്ട് സ അംഗീകരിക്കണില്ല അപ്പ ഞാൻ മനസ്സിലാക്കണെ വച്ചാല് ഉള്ളവര് ഉള്ളവര് ആ ഒരു അവർക്ക് കഴിയുന്ന രീതിയില് ചെലവാക്കിയിട്ട് ജീവിക്കുക കല്യാണം കഴിക്കുക അതിനോടാണ് ഞാൻ പൂർണ്ണമായി കാണ്ടും എസ് ഏ അംഗീകരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവര് ഇത്ര ചെലവാക്കണ്ട് അത് കണ്ടിട്ട് ഞങ്ങള് ഇത്ര ചെലവാക്കണോല്ലോ എന്ന് തോന്നീട്ട് തങ്ങളുടെ ജീവിതത്തിന്റെ പൗ ഇപ്പ ഒരുപാട് പത്ത് മുപ്പത് വർഷം പ്രവാസ ലോകത്തൊക്കെ ഒരുപാട് ജോലി ചെയ്ത ആൾക്കാരൊക്കെ വന്നിട്ട് അതൊരു ഒരു ദിവസത്തെ ചെലവ് ഒരു ദിവസത്തെ കല്യാണത്തിന് മൊത്തം അങ്ങട്ട് ചെലവായിക്കുക അങ്ങത്തെ രീതിയൊക്കെയാണ് ഇപ്പോ പൊതുവെ നമ്മളെ നാട്ടില് സംഭവിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഈ കല്യാണം കഴിഞ്ഞ ആളുകൾ പട്ടിണി ഇങ്ങനെ കടത്തി കടക്കെണിയിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായ മൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള എന്താണ് പറയാനുള്ളത്
തീർച്ചയായും അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല നമുക്ക് സാധിക്കുന്നത് നമ്മള് ചെയ്യാൻ പറ്റൂ കൊക്കിലൊതുങ്ങുന്നതെ കൊത്താവൂന്ന് പറഞ്ഞ പോലെ നമുക്ക് കഴിയുന്നതെ നമ്മൾക്ക് ഏയ് നമ്മള് അതിൽ തന്നെ നിക്കയാണ് നമ്മളെക്കൊണ്ട് എത്രത്തോളം കഴിയും അതിന്റെ മാക്സിമം നമ്മള് ചെയ്യാ അതില് കൂടുതലായിട്ട് നമ്മള് കല്യാണം എന്ന് പറയുമ്പോ വല്ല്യ പരിപാടി ആയിട്ട് നടത്താനൊന്നും ആരും പറഞ്ഞിട്ടില്ല അല്ലേ നമ്മള് ഒരു ദി ഏഹ് ഒരു അവരുടെ ദിവസാണ് ഇപ്പ അത് അവരുടെ തീരുമാനത്തിന് അനുസരിച്ച് നമുക്ക് കഴിയുന്ന രീതിയില് ഭംഗിയായിട്ട് അത് നല്ല മാന്യതയോടെ നടത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്
അതെ അതെ ഈ ഇത് ഒരു ഉള്ളൊരു വസ്തുതയാണ് നമ്മള് കല്യാണങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മളും ഞമ്മളെ കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ നമ്മളൊക്കെ വലുതായാലും ഇത്തരം രീതിൽ കല്യാണങ്ങളൊക്കെ നടത്തേണ്ടവരാണ് നമ്മളും ഇത്തരം ഒരുപാട് കാര്യങ്ങള് നമ്മള് ശ്രദ്ധിച്ചോണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു വിഷൽ ഞമ്മള് സം സംസാരിക്കാള്ളത് ഒരുപാട് സാരിക്കാനുള്ളത് ഒരുപാട് വിഷയമാണ് ഈ കല്യാണം അതിന്റെ ഒരുപാട് ഏഹ്‌ ആചാരങ്ങള് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നോക്കുമ്പ ശരി ഉത്തരേന്ത്യയിലൊക്കെ പല രീതിയില് ആചാരങ്ങളും സംഭവിക്കുന്നുണ്ട് കല്യാണത്തില് അപ്പൊ ഇങ്ങള് ങ്ങ ഇങ്ങള് ശ്രദ്ധിച്ച എന്തേലുമൊക്ക ആചാരങ്ങളുണ്ടോ ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ ആ ങ്ങള് പരമ പല പരിപാടികള് മനസ്സിലാകും ഇപ്പത്തെ കല്യാണങ്ങള് പറെ ചെല കല്യാണങ്ങള് രാവിലെ നടത്തണ്ട് ചെല ഉച്ചക്ക് നടക്കണ്ട് ചെലത് രാത്രി നടക്കണ്ട് ഇപ്പൊ പല രീതിയില് കല്യാണങ്ങള് നടക്കണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കണത് അപ്പൊ ഇങ്ങള് ഇങ്ങക്ക് ഏറ്റവും ഒരു അനുഭവപ്പെട്ടിട്ടുള്ള എന്തേലും ആചാരങ്ങളുണ്ടോ ഈ കല്യാണങ്ങളില് സംഭവിക്കുന്ന
തീർച്ചയായും തീർച്ചയായും നമ്മള് നമ്മടെ രാജ്യത്ത് നമ്മള് അറിയാതെ പോകുന്ന ഒരുപാട് ഈ കല്യാണ ത്തിന്റെ പേരിലന്നെ കുറേ ഒരുപാട് ക്രൈം ഒരുപാട് തെറ്റ് കുറ്റകൃത്യങ്ങള് നടക്കുന്നൊരു ഒരു സം ഒരു പ്രവൃത്തി കൂടിയാണ് ഈ കല്യാണം എന്ന് പറയേണത് ഉത്തരേ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയില് ഒത്ത് നോക്കാണെങ്കില് ശൈശവിവാഹം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കിയൊരു സംഭവാണ് പക്ഷെ എന്നാലും ഉൾ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ നമ്മള് ഈ ഉത്തരേന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുമ്പോ എപ്പോഴും ആഹ് ശൈശവവിവാഹം നിലകൊള്ളണ്ടതാണെങ്കിൽ അതിനെതിരെ നമ്മള് എല്ലാവരും പ്രവർത്തിക്ക തന്നെ വേണ്ടി വരും. എല്ലാവരും അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക ഈ ചെറിയ പിഞ്ചു കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു വിടാതെ അതിന്റെ ഭീകരത എത്രത്തോളാണ് നമുക്ക് ആലോചി മനസ്സിലാക്കാൻ സാധിക്കും. ഉത്തരേന്ത്യയിലങ്ങനെ ഒരുപാട് ഒരുപാട് വേണ്ടാത്ത ഇനം ആചാര അതവരുടെ ആചാരമാണ്. പക്ഷെ ഇന്നാലും അതേ- അവര് മ്മക്ക് തീരെ ഉൾക്കൊള്ളും സാധിക്കാത്ത ഒരുപാട് ആചാരങ്ങൾ അവ്ടെ നിലകൊള്ളുന്നുണ്ട്ന്നാണ് ഇൻക്ക് ഈ അവസരത്തില് തോന്നുണ്ട്.
അതെ കൊറെ സംസാരിക്കണ്ടവിഷയമാണ്, ഈ ശൈശവിവാഹം കാര്യങ്ങളൊക്കെ ണ്ട്വ്ടെ. ഓഹ്! ഇത്തരം കാര്യങ്ങളൊക്കെ മ്മള് ശ്രദ്ധിച്ചാണ്ട് കാര്യങ്ങള് കൈകാര്യം ചെയ്യണം, അപ്പൊരുപാട് സംസാരിക്ക ണ്ടഷയാണ്, കല്യാണംന്ന്ള്ളത്. നമ്മക്കെന്താവോ, മറ്റൊരു സമയം കിട്ടുമ്പോ നമ്മക്കെന്താ ഒരുപാട് ഈ ഒരു വെഷയംമ്മക്ക് ചർച്ചെയ്യാ. ഒന്നരമ്മക്ക്‌ സമയം ഇല്ലല്ലോ! കുറച്ചൊള്ളു സമയം അപ്പമ്മക്ക് വേറെ പരിപാടിയാളൊക്കെണ്ടാണെങ്കി പോണം അപ്പോ ഞാനെന്താ പിന്നെ വിളിക്കന്നാ.
തീർച്ചയായും! തീർച്ചയായും!
എന്നാശെരി.
താങ്ക് യു.